ഹലോ ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ആ എന്തൊക്കെണ്ട് വിശേഷം
നന്നായിട്ടിയിരിക്കുന്ന് അവിടെയോ
ആഹ് സുഖായിട്ടിരിക്കുന്നു
എവടാസ്ഥലം
ആഹ് സ്ഥലം പറയാൻ പാടില്ല
അങ്ങനെ ഉണ്ടട്ടെ ആ ഒക്കെ ഒക്കെ
ആഹ് എന്താ ചെയ്യണേ
ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇരിക്യുവാ
അതല്ല ഇപ്പം എന്ത് ചെയ്യുന്നു
ഇപ്പൊ എന്ത് ചെയ്യുന്നുന്നോ വെറുതെ ഇരിക്യാ ഇവിടെ
ചുമ്മാ ഇരിക്യാ ഓക്കെ ഓക്കെ ചായയൊക്കെ കുടിച്ചോ
ഞാൻ ചായ കുടിക്ക്യാറില്ല അവിടെ ചായ കുടിച്ചോ
ഓ ഇല്ല എനിക്കൊരു മോനുണ്ട് ചെറ്ത്
അണോ
ആ അത് കാരണം കുടിച്ചിട്ടൊന്നും ഇല്ല അവനെ ഒറക്കാനുള്ളരു ഇതിലായിരുന്നു
ഒറങ്ങിയില്ലേ അപ്പം ഇത് വരെ
ഇപ്പഴാണ് ഒന്ന് ഒറങ്യേ
ആന്നാ പ്രായം എന്തോ ഉണ്ടാക്ക്
ആഹ് രണ്ട് വയസ്സ്
അത്രേ ഒള്ളൂ അല്ലെ
അത്ര ഒള്ളു ആഹ് അതാണ് ആ ഒർക്ക ഉച്ച ഉച്ചത്തെ ഉറക്കണ് ഇപ്പം ഒറങ്ങണേ
ഉച്ചക്ക് നമ്മൾ അതെ അതെ ഉച്ചക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് ഉറക്കം ഇപ്പളാ ഉറങ്ങുള്ളൂ. ആഹ് അതോരു ടാസ്ക്കാണ്
ഇനിയിപ്പ രാത്രി ഇപ്പ ഇണ്ണീക്കുമ്പോ എന്തായാലും കുറേ കഴിഞ്ഞിട്ട് ഏഴെട്ട് മണിയാകുമ്പോഴല്ലേ എണിക്കത്തോള്ളൂ
തന്നെ കൊറച്ച് ഏഹ് നിക്കൂല നമ്മള് ഒരു കൊറച് സമയത്തേക്ക് നിർത്തും
ഉം തനിയെങ്ങ് ഉണർത്തും
ആഹ് കൊറച് കയിമ്പോ ഇങ്ങനെ ചുമ്മാ അങ്ങനെ എണീക്കും അത് കഴിഞ്ഞ പിന്നെ എണീപ്പിക്കും ഇടക്കൊന്ന് ഉറങ്ങിയില്ലങ്കില് പിന്നെ വെറുതെ ഇങ്ങനെ അലമ്പ് ഉണ്ടാക്കും കിടന്ന ഉം അതന്നെ അതന്നെ അങ്ങനെക്കെ.
രാത്രില് അങ്ങനെ ഉറങ്ങൊവള്?
ആ രാത്രി കൊഴപ്പഇല്ല ഈ ഇപ്പ ഇങ്ങനെ രാത്രിങ്ങനെ വൈകിട്ടൊക്കെ ഒറങ്ങണാരണം ല്ല വൈകിട്ട് ഒറങ്ങിയില്ലെങ്കി ആള് നേരത്തെ ഒറങ്ങും രാത്രി പക്ഷെ ഈ സ്വഭാവം ത്തിരി മോശയിരിക്ക്യും അതാ പ്രശ്നം
ഓ എടംതിരിവായിരിക്കും അല്ലേ
അതന്നെ അതന്നെ രാത്രി ഇപ്പങ്ങനെ വൈകിട്ട് ഉറങ്ങുമ്പം ലൈറ്റ് ആയിട്ട് കറക്റ്റ് ഉച്ചക്കൊക്കെ ഒറങ്ങണെങ്കി സുഖയിരുന്നു ഒറങ്ങണ്ടേ ഉം ഉം
അഞ്ച് നേരത്തെ ഉച്ചയ്ക്ക് ഒറക്കാൻ സാധാരണ ഒറക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്തിനേക്കാളും മുമ്പേഒന്ന് ഒറക്കി നോക്ക്
ആ അങ്ങനെയണെങ്കി ങ്ങള് എണീക്കുമ്പോ തന്നെ ഉറങ്ങേണ്ടി വരും ഉം ഞങ്ങള് എണീക്കണന്നെ ലേറ്റായിട്ടാ
ഓ പ്പ കുഞ്ഞൊക്കെ ഉള്ളല്ലേ
അതെ അതെ അങ്ങനെക്കെ അ അതെ ഉം
അപ്പം ഹസ്ബന്റിന് ജോലിക്കോവാൻ ലേറ്റ് ആവത്തില്ലേ
ആള് പൊർത്താണ്
ആ അപ്പ നിങ്ങൾ രണ്ടരു മാത്
ഞങ്ങൾ രണ്ടരും പിന്നെ എൻറെ വീട്ടില അപ്പൊ പിന്നെ ഇവിടെ ആ അതുകൊണ്ട് പിന്നെ കൊഴപ്പല്ല
ഉം സ്വന്തം വീടും കൂടെ ആവുമ്പോ
അങ്ങനെ പോണ് ഉം പിന്നെന്താണ് എന്താ ഓ മഴയാണ് ഇന്നിപ്പോത്തിരി വെയില്ണ്ടാര്ന്ന്
ആ ഇവിടെ ഈ കൊറച്ച് വെയിലൊക്കെ ഉണ്ട്ന്ന് രാവിലെ പക്ഷെ നല്ല മയ് മഴയാരുന്നു
അതെ ഓ ഇവിടെന്ന് മഴേ പെയ്തിട്ടില്ലന്നാണ് എൻറരു ഊ ഊഹം
ഏ ഒരു പ പത്ത് മണി വരെ നല്ല മഴയാരുന്നു ഇവിടെ
ആണല്ലേ ഓഹോ ഇവിടെ നല്ല വെയിലാണ്
അനിയേഷം മഴയൊന്നും പെയ്തില്ല
ഇൻക്യോന്ന്ണ് രാത്രി ഇവിടെ മഴ പെയ്യാനുള്ള സാധ്യത ഇണ്ടന്ന്
രാ ഇവിടെയും രാത്രി പെയ്യുന്ന് തോന്ന് പിന്നെ തു തുണിയൊക്കെ
ആ അതന്നെ തന്നെ എല്ലാട്ത്തും
കുഞ്പ്പോ അവിടെ കുഞ്ഞുടൊണ്ടായോണ്ട് നല്ല രീതിയിൽ തുണികാണുവല്ലോ
തുണിയെല്ലാം ഇന്നാണൊന്ന് വെയിലത്തിട്ട് ഉണക്കണത് എല്ലാം ഫുള്ള്ങ്ങനെ നമ്മടെപ്പ ബെഡും തലങ്ങ്ണി ഒക്കെ എല്ലാം വരെ ഇങ്ങനെ ഏ ന്ന ഒരു തണുപ്പ് ആയതു കൊണ്ട്
ആ അമ്മക്ക് അല്ലേലും ഇപ്പ മുറിയിലൊക്കെ ത നനഞ്ഞ തുണി കൊണ്ടെ ഇടുമ്പഴേ നമുക്ക് ഒരു മുഷിച്ചിൽ ലോ
അതന്നെ അതന്നെ അങ്ങനെ
കുഞ്ഞുങ്ങൾക്ക് ആവുമ്പോ പിന്നെ കൊർച്ചും കൂടി
കൂടും എല്ലാം ഇന്ന് എടുത്ത് വെയിലത്ത്ക്ക് ഇട്ട് അങ്ങനെ
നമുക്ക് എത് എത്രയൊക്കെ അകത്ത് കെട്ന്ന് ഉണങ്ങിന്ന് പറഞ്ഞാലും പുറത്ത വെയില് ഒന്ന് കൊണ്ട് ഒണങ്ങി ഇല്ലെങ്കിൽ
അങ്ങനെ തന്നെ വേണ്ടത് ഇല്ലെങ്കിൽ പിന്നെ വെറുതെ ഇപ്പ തന്നെ അല്ലെങ്കി ഓരോര അസു
പൂപ്പല്ല ഒ പിന്നെ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ഡ്രസ്സും കൂടെ ആകുമ്പോ
അതന്നെ അതന്നെ അല്ല ഓരോ ഓരോ ദിവസം ഓരോരോ അസുഖങ്ങള വര ണയിന്റെ ഇടക്കൂടെ പിന്നെ ഇങ്ങനേം കൂടി ഒക്കെ ആയി കഴിയുമ്പോ ഭയങ്കര ബുദ്ധി മുട്ടാവും
അസുഖങ്ങളൊക്കെ വന്നോ അന്റെ കൂടെ കൊതുക് എന്തുവാ
ആ ഇവിടെ ഭയങ്കര കൊതുക
ഇവിടെയും അത് തന്നെ ഉം നമുക്ക് രാവിലെ ആയ്ലും എന്നും
ഉം
അ പൊറവശത്ത് ഒക്കെ വെളി പ്രദേശ ആ അവിട ഒന്നും ഇറങ്ങാനേ പറ്റത്തില്ല മ്മക്ക് തുണിയൊക്കെ കൊണ്ടേ വിരി തോടല്ലേ തോട് ഒന്നും ഇല്ല അയ്യ അയ്യം പോല അവിടൊക്കെ മറ്റുള്ള അവരുടെ വസ്തുവാ
ഓ ഓ ഓ ഓ
പ്പില്ല അവര് വൃത്തിയാക്കാത്ത കൊണ്ട് നല്ല രീതി പോച്ചേറി നിക്കുവാ അപ്പാൾ ഭയങ്കര ഇല്ലേ പൊടി കൊതുക്
ഉം കുഞ്ഞ് അതന്നെ ഇവിടെ ഈ പൊടി കുഞ്ഞ് കൊതുക കാണാൻ കൂടെ പറ്റ റ്റുല്ല നമ്മള് അനങ്ങിയാല് ഒന്നും അത് മെ ഇത് ഒന്നും പോകു
ഇന്ന ഇന്ന ഇന്ന അമ്മള് ചെല സമയത്ത് അറിയത്തു കൂടിയില്ല നല്ല രീതി അവിടെന്ന് കുടിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്
ഇത് ഫുുള്ളായിട്ട് ഇങ്ങനെ ഈ കട്ടിലിമേ ഒക്കെ ഒരു ദിവസം ഒരു അഞ്ചാറ് എണ്ണം ആ എന്റെ അനിയത്തി പൊറത്ത് കേറി കെറണാ അവള് കെടന്ന് ഒറങ്ങി ഇന്ന് എന്റെ ബെഗിന്റ് ഇപ്പറ പത്ത് ഒരു അഞ്ചാറ് എണ്ണം കൊതുക് ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കും പയറ് ഫുള്ളായിട്ട് ഇതിന് പറക്കാൻ പറ്റണില്ല
ആഹ് ഭയങ്കര നമ്മടെ ദേഹത്ത് ഒക്കെ
പെട്ടെന്ന് ഇങ്ങനെ വയറ് പറഞ്ഞിട്ട് എന്റെ പൊന്നോ ഒന്നും പറയണ്ട ഈ കൊച്ചിനെക്കെ ഉം ഒരു രാത്രി പിന്നെ ഇങ്ങനെ മറ്റേ മറ്റേ ബാറ്റൊക്കെ വെച്ച് തൂക്ക ആ അയിനെക്കെ കൊന്ന് പിന്നെ കൊറച്ച് മാറ്റ് കത്തിച്ച് വെക്കും മറ്റേ ഗുഡ് നൈറ്റിന്റെ ഒക്കെ
പേ കുഞ്ഞുങ്ങൾക്ക് പിന്നെ അത് അമുക്ക്
അതന്നെ അതാണ് അതാണ് ഒര് നിവർത്തിയില്ല എന്ത് ചെയ്യാന്
കൊതുക് കുത്തിയാലും കൊഴപ്പം കൊതുക് തിരി കത്തിച്ച് വെച്ചാലും കൊഴപ്പം
ആ ആ അതു തന്നെ സത്യം
മറ്റേ കുഞ്ഞിന് ബേബി മാറ്റില്ലേ ഇതില് വലയില്ലേ
ഏത് കു കുട്ടികൾക്ക് മാത്രം ഇത് കുത്തുന്നതാ ആ മറ്റേ വല ആ വല മൊ മൊത്തത്തില് ഒള്ള ഒരു വലയുണ്ട് പക്ഷെ ഈ വല നമുക്ക് എല്ലാ ദിവസവും കംപ്ലീറ്റ് നോക്കാൻ പറ്റൂല പൊടി പിടിക്കും പെട്ടെന്ന് ആഹ് ഈ വീട്ടിൽ പെട്ടെന്ന് പൊടി വെരും അത് അന്നെ ഈ സാധനം ആ റോഡ് സൈഡാ അപ്പോ അത് കൊണ്ടായിരി പക്ഷേ ഈ റൂമ് റോഡ് സൈഡ് അല്ല ആ ഉള്ളില് ബാ വീടിൻ്റെ ബാക്ക് വശണ് പക്ഷേ എങ്കിലും അറിഞ്ഞു കൂടെ എന്താണ് എന്ന്
അയ്യോ അതൊന്നും പറഞ്ഞിട്ട് ഒന്നും ഞങ്ങളുടെയും ഞങ്ങടെ വീട് റോഡ് സൈഡാ പക്ഷെ നമ്മള് എത്രയൊക്കെ ഇല്ലാ ദിവസം തൂ തുടചാലും പിറ്റേന്ന് തു കുമ്പഴാലും തുടയ്ക്കുമ്പോഴാലും ഒരു ചവിട് പൊടിയായിരിക്കും
അതാണ് അങ്ങനെയാണ് ഇന്ന് ഇപ്പം തുടച്ചാലും നാളെ നോക്കുമ്പോ നല്ലോണം പൊടി ഉണ്ടാവും
അന്ന്
അപ്പൊ അത് കാരണം നമ്മൾ ഈ നെറ്റ് വിരിക്കുമ്പോ ഈ നെറ്റ് നമ്മള് മൊത്തം പൊടി പിടിക്കും ഇത് ഡെയിലി നമുക്ക് ഇതും പറഞ്ഞോണ്ട് നടക്കാൻ പറ്റോ അതാണ് പിന്നെ മാത്രല്ല ഇപ്പ തണുപ്പായ കൊണ്ട് കൊഴപ്പല്ല അല്ല ഈ ചൂട് സമയത്ത്കുമ്പോ ഈ ഇത് മൊത്തം ഇങ്ങനെ പൊടി ഒഴിച്ചിട്ട് ഇതിങ്ങനെ പൊടി പിടിക്കുമ്പ ഫാനിന്റെ വാറ്റടിക്കൂള്ള ഉള്ളിക്ക് അപ്പൊ നമുക്ക് ചൂട് ട്ക്കും
കുഞ്ഞന് ചൂടും കൂട ആയിരിക്കും
അത തന്നെ അത് കാരണം നെറ്റ് ഉണ്ട് ഇവിടെ ഞങ്ങ എടുത്ത് വച്ചേക്കണ അത് കാരണം
എങ്ങനെയൊക്കെ നോക്കിയാലും കുഴപ്പ കാണു
എങ്ങനെ നോക്കിയാലും കൊതിന്റെ കടി കൊള്ളണംന്ന് തന്നെ ഉം
ഇനിയിപ്പ നമ്മള് കൊതുതിരി എത്തിച്ച വെച്ചാലും ഇതെല്ലാം മയങ്ങി കിടക്കത്തേ ഉള്ളൂ അതിന്റെ ഇത് കഴിയുമ്പോഴത്തെേ വീണ്ടും തടകുടഞ് എണ്ണയിക്കും.
ഇതൊന്നും ചത്ത് പോണില്ലന്ന് തോന്നുന്ണ്ട്.
ചത്തു പോകത്തില്ല അത് മയങ്ങി എവിടെങ്കിലും അങ് കിടക്കും.
ആഹ അതെ അതെ
ഇ ഞാൻ ശ്രദ്ധിച്ചിട്ടളൂ നമ്മള് ഈ ഗുഡ് നൈറ്റ് കെ കത്തിച്ച് വെച്ചേക്കുമ്പോഴേ ഇപ്പം തറയിൽ വെള്ളംറ്റൈയിലാ ആണെങ്കിൽ ഇഷ്ടംപോലെ ഇങ്ങനെ മയങ്ങി കിടക്കുന്ന കാണാം.
ആഹ ശരിയാ ഞാൻ പറഞ്ഞില്ലേ ഇതിങ്ങനെ നടക്കും. അത്ങ്ങനെ നട ന്ന് പോകും അത് ആ അത് കുടിച്ച ചോര അത് ഇതായി കഴിയുമ്പോൾ അത് പിന്നെയും കുടിക്കാൻ വേണ്ടി പോകവും.
അന്ന്.
ആഹ്
ഈ ഗുഡ് നൈറ്റ് കൊടുതിരയും കത്തിച്ചാലൊന്നും ഒരു കരവും ഇല്ല എന്നാല്.
അതൊ
ഇങ്ങനെ
ഏറ്റവും വലിയ പേടി വല്ല അസുഖം വരുന്നാണ്. ഇത് ഇങ്ങനെ കൊതുക് കൊണ്ട് വരുത്തണ അസുഖങ്ങളല്ലേം ഇപ്പോൾ കൂടുതലും.
ഒന്നാം തി ഈ മഴയും കൂടെ ആവുമ്പോഴത്തേക്ക്.
ആ അതെ അതെ കൊച്ചക്കെള്ളുകോണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാ.
ഇപ്പൊ നമുക്ക് വന്നാലും കുഞ്ഞുങ്ങളുടെ കാര്യം കഷ്ടകത്തില്ലാത്തില്ലേ
ഉം അതന്നെ എന്തെങ്കിലും അസുഖം വന്നാൽ തന്നെ.
ഉം ഇപ്പൊ ഒന്നും വിശ്വസിച് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ.
അതെ അതെ
പനിപ്പേ ആയലും ശിഖല എന്തകൊ അസുഖങ്ങള.
ഉ പേരൊക്കെ കേൾക്കാൻ നല്ല രസവ
പേരെതൊ കേക്കാ വെറൈറ്റി പേരാ പക്ഷെ വന്ന കഴിഞ്ഞാ തീർന്ന്.
വന്നാലും മിക്ക വേറെ വെറൈറ്റി ആവുന്ന് തോന്ന്ണ്.
ആ ഒന്നാമത് ആരോഗ്യമില്ലാത്ത കൊറെ ഇപ്പതെ തല ഇപ്പ എനിക്ക് ഇരുപത്തിയാല് വയസ്സുണ്ട് പക്ഷെ കണ്ടാ പ പ്ലസ് ടു പോലും പഠിക്കുന്നേ എന്ന് പറയത്തില്ല.
ഓ ഹ ഹ
ആ രീതിയ എല്ലാരും ചോദിക്കുന്നത് വീട്ടിൽ പട്ടിണിയാ ന്ന. പക്ഷെ നമ്മള് കഴിക്കുന്ന കണ നമുക്ക് അവരോട് പറഞ്ഞ് കഴിഞ്ഞാ അവര് നെട്ടും.
അതെ അതെ അത് ശരിയയാട്ടാ. ആ അതങ്ങനെ ആണല്ലോ ഈ വണ്ണം വെക്കുന്നവര് അധികം ഫുഡ് കഴിക്ക് കാരണം അവർക്ക്റിയാലോ അവര് വണ്ണം വെക്കൂന്ന് അതുകൊണ്ട് അവര് കഴിക്കൂല.
പച്ചവെള്ളം കുടിച്ച ചാലും വണ്ണം.
ആഹ് അത് തന്നെ എന്നെപ്പോലെ
ഇനി എന്തൊക്കെ കഴിച്ചെന്ന് പറഞ്ഞാലു. ചെലര് പറയും. പഴഞ്ചോറൊക്കെ ഡെയിലി രാവിലെ കഴിച്ച. പഴെ വണ്ണംവെക്കും ചുമ്മാതാ. ഞാൻ രണ്ട് വർഷംകൊണ്ട് രാവിലെ പഴഞ്ചോറ് കഴിക്കിന്ന്.
എന്താല്ലേ ഓരോരുത്തരുടെ ബോഡി ടൈപ്പേ.
ഓരോ ചെലവര്ടെ ബോഡീടെ ഇതായിരിക്കും ചെലവര് വണ്ണം വെക്കും. പക്ഷെ ആൾക്കരെ ചൊറിച്ചില് കേക്കുമ്പൊഴ.
നമക്ക് വണ്ണം ഇല്ലാത്തത് അവർടെ പ്രശ്നം പോലൊ.
അവര് ഒരു മനസ്സമാധാനക്കൊറവ്.
വണ്ണം വെച്ച് ആഹ് ഇപ്പോ പൊടിക്കുഞ്ഞുങ്ങളാ ഇതിന് കുഞ്ഞുങ്ങക്കെന്താ ഒന്നും കൊടുക്കുന്നില്ലേ? കൊച്ചിത്തിരി വണ്ണം വെച്ചിരുന്നാ കുഞ്ഞിന് എന്തോ കലക്കി ഒരുപാടങ്ങ് കൊടുക്കുവോ? അങ്ങനെയൊക്കെ ഓരോ ചോദ്യങ്ങളാ.
അവർക്ക് എന്തെങ്കിലുവൊക്കെ ചോദിക്കണ്ടേ ജീവിതം മുമ്പോട്ട് പോവണ്ടേന്നൊക്കെ
ഒരുമാതിരി നമ്മടെ ലൈഫ് അവരുടെ തലേ അവരുടെ ചോദ്യ തലേലാന്നൊള്ള രീ
ആഹ് അതെ അതെ ശരിയാ അങ്ങനെ കൊറേ എണ്ണങ്ങളിണ്ട് സ്വന്തം കാര്യം നോക്കി ജീവിച്ചാ പോരാ
അവർടെ വീട്ടില് ഇതിലും വലിയ പ്രശ്നങ്ങളാരിക്കും പക്ഷേ ആർക്കും അടുത്തുള്ളവന്റെ വീട്ടി എന്തെങ്കിലും അറിയാൻ ഭയങ്കര തൊരയാ.
അവടത്തെ പ്രശ്നം എങ്ങനേലും തീർത്ത് കൊടുക്കാതെ അവർക്കൊരു സമാധാനം ഉണ്ടാവൂല്ലാ.
അവരുടെ ചോദ്യം കേൾക്കുമ്പോ അവരിപ്പം ആ പ്രശ്നം തീർത്തു തരും.
അതെ ഉം
അന്നാ അവന്റെ കുടുംബത്തി ബാക്കി നടക്കുന്നത് എന്തുവാന്ന് ഇവരരറിയുന്നില്ല.
അതെ അതെ അതെ.
എനിക്കോന്നു അതിക്കെ ഈ ഇപ്പഴത്തെ ഒരു തലമുറ കഴിയുമ്പഴത്തേന് അതൊക്കെ മാറൂന്ന് തോന്ന്. ഇപ്പഴത്തെ ആർക്കും അങ്ങനെ സ്വന്തം കാര്യം നോക്കാൻ തന്നെ സമയില്ലല്ലോ?
അതെ എടാ ഞാനേ എനിക്കൊരു കോള് വരണ്ട് ഞാൻ വിളിക്കാം.